ഹലോ
ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ
സുഖം നിങ്ങൾക്ക് എന്തുണ്ട് വിശേഷം
നല്ല വിശേഷം
പിന്നെ എന്തൊക്കെയാണ്
മാങ്ങക്കെ ഇണ്ടാ വീട്ടില്
വീട്ടില് മാങ്ങയൊക്കെ ഇണ്ടായിരുന്നു വീട്ട്ന്ന് മോളെ വീട്ടിന്ന് കൊടുന്നായിരുന്നു കയിഞ്ഞ്
കയിഞ്ഞോ ഒരുപാട് ഇണ്ടായി ഇണ്ടാവൂല്ലേ മാങ്ങാക്കാലാണല്ലോ ഇപ്പൊ
ആഹ് മാങ്ങക്കാലണ് അതുകൊണ്ട് മാങ്ങണ്ട്
മാങ്ങ നല്ലോം തിന്നോ മോളെ വീട്ട്ന്ന് കൊണ്ടന്ന്
ആഹ് മൊളക് ഇട്ടൊക്കെ തിന്ന് പിന്നെ കൊറച്ച് ച്ച് കടുമാങ്ങാച്ചാറൊക്കെ ഇണ്ടാക്കി
ച്ചാറൊക്കെ ഇണ്ടാക്കില്ലേ കണ്ണിമങ്ങച്ചാർ ഉണ്ടാ കണ മാങ്ങന്റെ പൊഴിക്കണ കാലായില്ലേ മാങ്ങ പൊഴിക്കണ കാലായില്ലേ ക്കണി മാങ്ങ ഏടന്ന് കിട്ടി
അത് ആദ്യത്തെ കുറച്ചിണ്ടായിന്
ഉണ്ടായിന്നല്ലേ ഏഹ് ഒരുപാടുണ്ടായിണ്ട നല്ല രസണ്ടാവൂലേ കണി മാങ്ങച്ചാറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കില്
ഉം
ല് അടിപൊളി ബാക്കിുണ്ടല്ലേ കുട്ടികളൊക്കെ വീട്ടിലുണ്ടായിട്ടുണ്ടെങ്കില്
ആഹ് ആഹ് കുട്ടികൾ വീട്ടിണ്ടായ കൈയും വേഗം
പഴുത്ത മാങ്ങൊക്കെ പെട്ടെന്ന് കഴിഞ്ഞോ
പഴുത്തമാങ്ങ രണ്ടീസം കൊണ്ട് കഴ്ഞ്ഞ്
രണ്ടു ദിവസം കൊണ്ട് കഴിഞ്ഞുല്ലേ ഞങ്ങള വീടിന്റെ അടുത്തൊക്കെ ഞങ്ങള് വീടിന്റടുത്തൊക്കെ ആഹ് അയൽവാക്കത്തെ വീട്ടിലൊക്കെ മാവിമലേക്കെ നിറയെ മാങ്ങയ
നിങ്ങളെ വീട്ടിലുണ്ടോ
ഞമ്മളെ വീട്ടില് മാ എന്റെ വീട്ടിൽ മാങ്ങൊന്നുല്ല മൂച്ചയുണ്ട് വലിയ അടുത്ത കൊല്ലക്ക ആയിട്ട്ുണ്ടാവ ഈക്കാരം ഇക്കൊല്ലം ഉണ്ടാവൂല
ഉം പിന്നെന്തൊക്കെ
മ് നിങ്ങള വീട്ടില് മാങ്ങ ഉണ്ടോ മൂച്ചിണ്ട്
മൂച്ചി ഉണ്ട് ബട്ട് അത് കായ്ച്ചിട്ടില്ല
കായ്ച്ചിട്ടില്ലേല്ലേ ഏഹ് ഞങ്ങക്ക ഇതേപോലെ അയൽവക്കത്ത നിന്നൊക്കെ കൊണ്ടുവരുന്നത് കുടുംബക്കാരെ വീട്ടി നിന്നൊക്കെ കൊണ്ടുവര്ന്നതും നല്ല അടിപ്പൊളി മാങ്ങ മാങ്ങക്കെ ഏഹ് ഏഹ് ഒരു ചാക്കില് പറിച്ച് കൊടുന്നിട്ട് ഞങ്ങളിങ്ങനെ ഇവടെ പരത്തിട്ടക്കെനി മാങ്ങക്കെ അത്ങ്ങനെ വേ ണ്ടത് വേണ്ടത് ഇങ്ങനെ എടുത്ത് കഴിക്കനി നല്ല വയറിനൊക്കെ നല്ലൊരു സോദനൊക്കെ ഇണ്ടനി ആ മാങ്ങക്കെ തിന്നാ
പിന്നെ എന്തൊക്കെയാണ് പിന്നെ വേറെന്തൊക്കെയാള്ളേ വീട്ടില്
പിന്നെ വേറെ എന്തൊക്കെ മാങ്ങന്നെ ഇപ്രാശം കാര്യയിട്ട് നല്ല പഞ്ചപ്പെട്ട മാങ്ങന്യ ഞങ്ങക്ക് പക്ഷെ നല്ലോണം ഞങ്ങള വീട്ടത്തെ വീട് അതേപോലെ ഞങ്ങക്ക് നല്ലോണ്ണം മാങ്ങട്ടി പള്ളനേരച്ച് മാങ്ങ തിന്ന് പക്ഷെ ച ക്കെന്നുല്ല ട്ടോ ചക്കക്കെ പഞ്ചത്തിലെ കിട്ടിട്ടുള്ളൂ ഞങ്ങളെ വീട്ടിലതൊന്നുവില്ല തെങ്ങ് മാത്രേ ഒള്ളൂ.
പിന്നെ എന്താ ന്റെ വീട്ടില് സപ്പോട്ടേക്കെ ഒണ്ട്
സപ്പോട്ടേക്കെ ഇണ്ടല്ലേ ഉം പൈ പയ്ക്കലോണ്ടോ
പഴുത്ത് ഇതില് ഞങ്ങള് പറിച്ച്വത്ത് വെക്കലാ പക്കുമ്പോത്തിന്
പറിച്ചെടുത്ത്വക്കലാ അതെ നടക്ക്വല്ലോ നട ക്കൊള്ളൂ ഈ പക്ഷികളുടെ കെടയില് വവ്വാലിന്റെക്കെടേല് വ്വ ഒരാള് മറ്റ് ഒന്നും അത്ക്ക് കഴിക്കാൻ കിട്ടൂലല്ലോ ഓല്ക്ക് പഴ്ത്തിട്ടുണ്ടെങ്കില് ഞങ്ങ വീട്ടില് സപ്പോർട്ടേണ്ട് സപ്പോർട്ട അങ്ങനെ അതേപോലെ പറിച്ചെക്കല് തന്നെയാണ് എന്നിട്ട് ഞങ്ങള് പോ പ്പിക്കാൻ വെക്കലാ നോബിനൊക്കെ ജ്യൂസൊക്കെ അടിക്ക്വേനി അതൊക്കെ എടുത്തിട്ട് പിന്നെതേപോലെ ജ്യൂസൊക്കെ അടിക്കാം പിന്നെ മാങ്ങ ഇണ്ടായാലും ജ്യൂസ് മാങ്ങ ജ്യൂസ് അടിക്കാന്നുംണ്ടായില്ല ഇതുപോലെ എന്റെ മോള വീട്ടിന്നും കൊണ്ടന്നി മാങ്ങ ചാക്ക് നല്ല അടിപൊളി ഉരുളൻ മാങ്ങ കൊടന്നീനി അതൊക്കെ രണ്ടു ദിവസം കൊണ്ട് മക്കളത് തിന്ന് കഴിഞ്ഞു പിന്നെ ഞമ്മളെ കുടുംബക്കാര് ഇവിടെ മാവുമേന്ന് ഒരുപാട് മാങ്ങ കൊടന്ന് അത് അങ്ങനെ ഇരുന്ന് കഴിക്കും മാങ്ങല്ലേ അത് കേടില്ലാത്ത സാധനല്ലേ
പിന്നെ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ വീട്ടില് കുട്ടികളൊക്കെ ഉണ്ടോ
വീട്ടില് കുട്ടികളൊക്കെ ഇണ്ട്
കളിക്കേക്കാരല്ലേ
ആഹ് വിടെണ്ട് കളിക്കൊന്നല്ല ഫോണുമ്മലേക്കാരം ഒക്കെ ഫോണല്ലേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫോണ് ണ്ടായ അത് കണ്ടിരിക്കും പണ്ടത്തെ പോലെ മാങ്ങ പറിക്കാനും ഇതിനൊന്നും ഇപ്പ ഇപ്പഴത്തെ കുട്ടികളൊന്നും പോവില്ലല്ലോ മാങ്ങന്റെ ചോട്ടക്കൊന്നും പോവില്ലല്ലോ മൂച്ചി ഏഹ് പറ മാവിന്റെ ചോട്ടിലും ഏ ചാമ്പക്ക ഒക്കെ പർച്ച് പുളിങ്ങ ഇങ്ങനൊക്കെ ഉണ്ടാവുമ്പോ അതിന്റെ ചോട്ടക്ക് ഒന്നും ഇപ്പോ പോവില്ല ഇപ്പൊ ഈ രാവിലെയാണ് ഇപ്പൊ വെക്കേഷനും കൂടി ആയിട്ടേ മൊബൈൽ മന അങ്ങോട്ട് ഇരുന്നിട്ട്തിൽ ഇങ്ങനെ കളിച്ച് കുത്തിർക്ക അതന്നെ ഓലെ പരിപാടി
ഉം പിന്നെന്തൊക്കെ
എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനൊക്കെ മാവിന്റെ ചുവട്ടിൽ ഇരിക്കാറ് അധികും ഈ മാങ്ങക്കാലൊക്കെ ആയിട്ടുണ്ടെങ്കില് മഴൊക്കെ പെയ്തിട്ടുണ്ടെങ്കില് മഴക്കാലത്തൊക്കെ ഇതേപോലെ കാറ്റൊക്കെ അടിക്കുകയാണെങ്കില് ഞങ്ങള് മഴ ചോർന്ന പാടെ ഓടും ഞങ്ങ എല്ലാരും ഞങ്ങളെ ഫ്രണ്ടുകളൊക്കെ ഉണ്ടാവും കൂട്ടത്തിൽ എല്ലാരും ഓടും മാങ്ങ പറിക്കാനായിട്ട് മാങ്ങ പൊറുക്കാനായിട്ട് താഴത്തെ ചാടയിലൊക്കെ പൊറുക്കി എടുക്കാനായിട്ടൊക്കെ ഞങ്ങൾ ഓടി പോകും
എന്നിട്ട് മാങ്ങൊക്കെ കഴിക്കാറുണ്ടോ ഇപ്പൊ മാങ്ങ ഇഷ്ടാണോ
തർക്കും മാങ്ങണ്ടായിലും പണ്ടൊക്കെ ഇപ്പൊ ഈ ഒരു കൊല്ലം നല്ല എല്ലാടത്തും നല്ല മാങ്ങ മാങ്ങണ്ടായിട്ടുണ്ട് ട്ടോ പണ്ടത്തെ അപേക്ഷിച്ച് ഇതിന്റെ ഇടയിലൊന്ന് മാങ്ങ കുറവേനി ഇാപ്രാവശ്യം എല്ലാ വീട്ടിലും മാങ്ങണ്ട് പഞ്ചപ്പെട്ട മാങ്ങന്നല്ല നല്ല അടിപൊളിട്ട് എല്ലായിടത്തും ആർക്കും വേണ്ട മാങ്ങ മുച്ചിങ്ങ കടക്കും പോലെ കടക്കും ല്ല വീട്ടിന്റെ മുറ്റത്തൊക്കെ പക്ഷെ നമ്മടെ വീ ട്ടില്ലാത്തുകൊണ്ട് നമുക്കതൊരു പലതു തന്നെയാണ് എവിടെതെങ്ങും കിട്ടുമ്പോ
പിന്നെന്തൊക്കെയാണ്
പിന്നെ എന്തൊക്കെയാണ്
ഫുഡൊക്കെ കഴിച്ചോ
ച്ചു ഫുഡ് കഴിച്ചിർന്ന് പപ്പടം മീന് ഒക്കെ ഇനി ഫുഡ്ക്ക് ചോറ്ക്ക് ഏ ഉപ്പേരികളൊക്കെ ആയിട്ട് ഉപ്പേരി ഇല്ലേന്ന് രാവിലെ മുട്ടെ ചെറുപയർ കറിയൊക്കെണ്ടായിന് അതൊക്കെ കു കുടിച്ചു ഉച്ചക്ക് പിന്നെ കഞ്ഞി കുടിച്ചു പത്ത് മണിക്ക് കഞ്ഞി പയ ചെറുപ്പയർ കഞ്ഞിക്ക് പാർന്നിട്ട് കുടിച്ചു അടിപൊളി എല്ലാം എടുത്തു അംഗനവാടി കുട്ടികള ചോറണ്ടാവലെ അതുപോലെ ടേസ്റ്റ് അതൊക്കെ കഴിച്ചു പിന്നെന്താ നമ്മള എന്തൊക്കെ കഴിക്കല് മീനൊക്കെ കൂട്ടുവോ
ഞാന് നല്ല ഫുഡ് ഞാൻ പച്ചക്കറിയക്കെ നല്ലോ കഴിക്കും
പച്ചക്കറികൾ എന്തൊക്കെ പച്ചക്കറികള കഴിക്കല് പച്ചക്കറിന്റെ പേരുകളൊക്കെ ഒന്ന് പറയോ പച്ചക്കറി എതൊക്കെയ പേരിന്റെ വിഭാഗങ്ങളൾന്ന് പറയോ വിഭാഗങ്ങളൾന്ന് പറഞ്ഞാല് പച്ചക്കറി ഏതൊക്കെ കഴിക്കുകണെങ്കിൽ എനിക്ക് അങ്ങോട്ട് കോട്‌നരാനയിന് നമ്മള് പർജ-
കൊണ്ടന്ന് തരണ്ട ഇങ്ങൾ കൊണ്ടർന പച്ചക്കറി ഞാൻ തിന്നൂല
തിന്നൂലല്ലെ പച്ചക്കറി ഇണ്ടായ കൊണ്ടന്നാണ്ടാക്കൊ ഏർ തിന്ന തിന്നണ ആൾക്കാരാണെങ്കിൽക്കൊ കൊണ്ടുന്നാട അങ്ങട് തരയിന് അത് വിചാരിച്ചിട്ടാണ് ഇവിടെക്കെ ഇഷ്ടം പോലും പച്ചക്കറി നാട്ട് വീട്ടിലൊക്കെ പച്ചക്കറൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലാ
ഉം
ഉം
പിന്നെന്തൊക്കെ
അടി പിന്നെന്താ പച്ചക്കറി വേണെങ്കിൽ കൊടുന്നരാട്ടോ പയറ് കാബേജ് വെണ്ടക്ക വൈതളങ്ങ അതൊക്കെ ഉപ്പേരി വെച്ചിട്ട് നല്ല അടിപൊളിയാട്ട് കഴിക്കണം
ഉം പിന്നെ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ വീട്ടിലൊക്കെ ആരൊക്കെയുണ്ട് ഇപ്പോ?
വീട്ടില് ആരൊക്കെ ഇവിടെ ഇള്ളോലൊക്കെ മക്കളൊക്കെണ്ട്, ഹസ്ബെന്റഉണ്ട് മക്കളുണ്ട്, ഓലൊക്കെണ്ട് പച്ചക്കറി വേണ്ടേ? കേരെറ്റ് ഉപ്പേരി കേരെറ്റ് ഉപ്പേരി പച്ചക്കറൊക്കെ നല്ലോം കഴിക്കും പറഞ്ഞല്ലോ പച്ചക്കറിവേണ്ടേ?
പച്ചക്കറി ഇങ്ങള് കൊണ്ടര്ണ പച്ചറി ഇട്ക്കൂല ഞാൻ ഇൻക്കിഷ്ടള്ള പച്ചക്കറി ഞാന്
അങ്ങനെ ഇഷ്ടള്ള പച്ച ക്കറി ആയ്ട്ട്ള്ള പച്ചക്കറി ഒന്നുല്ല പച്ചക്കറീന്ന് പർഞ്ഞാ ഒരുപാട് സംഭവങ്ങള്ണ്ട് ആ പച്ചക്കറിയാണ് കഴിക്കേണ്ടത് നമ്മള്
ആഹ് ഇൻക്കങ്ങനല്ല ഇൻക്ക് ഓരോന്നും ഇണ്ടാക്ണ രീതിക്കാണ് ഇൻക്കിഷ്ടം
ഇണ്ടാക്കലെങ്ങനെക്കേണ്
ഇൻക്ക് ഈ ചക്കക്കുരു ഒക്കെ ഭയങ്കര ഇഷ്ടാ
ചക്കക്കുരു പച്ചക്കറി അല്ലല്ലോ
ചക്കക്കുരു പച്ചക്കറിന്നേണ്
അതൊരു ഫ്രൂട്ടാ ഒരു ഫ്രൂട്ടന്ള്ള കുരി ആണ് കാരക്ക പച്ചക്കറിയാണോ അല്ലല്ലോ
കാരക്ക കാരക്ക പച്ചക്കറിയല്ല ബട്ട്
ഫ്രൂട്ടല്ലെ ഐൻ്റുള്ളില് കുരു ഇല്ലേ അതന്നേണ് ച ക്ക ഒരു ഫ്രൂട്ടാണ് ഒന്നും അറീലലെ കുട്ടിക്ക് ഫ്രൂട്ടെന്താ പച്ച ക്കറി ഒന്നും അറിയിലലെ ഫ്രൂട്ടാണ് ചക്ക ചക്കക്കുരു ഒക്കെ നല്ലതാണ് പിന്നെന്താ ചക്കുരൊക്കെ വാണെങ്കി ഇവടെ ഇഷ്ടം പോലെ ഇണ്ട്ട്ടോ വേണെങ്കി കൊണ്ട ച ചക്ക ഞങ്ങക്ക് പഞ്ചാണ് പക്ഷെ അയൽവ് അയൽവക്കത്തെ വീട്ട്ന്നൊക്കെ ഞങ്ങക്ക് ചക്കക്കേ കിട്ടല്ണ്ട് ആഹ് അതൊക്കെ ഞങ്ങള് ചക്കകുരൊക്കെ ഇട് ത്ത്ട്ട് ഞങ്ങള് കറി വെക്കും ഒക്കെ ചെയ്യല്ണ്ട്. ചക്കക്കുരോണ്ട് ജ്യൂസടിക്കാ ഷെയ്ക്ക് ചക്കക്കുരു ഷെയ്ക്കടിക്കാ ഒക്കെ ചെയ്യല്ലോ. നല്ല പാല് നല്ല എന്താ നമ്മള് കാരക്ക ജ്യൂസ് അട്ച്ച മാതിരിണ്ടാവും ബദാം ജ്യൂസ് അട്ച്ച മാതിരി ച
ആഹ് പിന്നെ എന്തെക്കേ
പിന്നെന്തെക്കേന്ന് പർഞ്ഞാല് അങ്ങനൊക്കെ ജൂസടിക്ക
ആരാ ഹലോ
എലോ കിട്ട്ന്ന്ണ്ടല്ലോ കേക്ക്ന്ന്ണ്ടല്ലോ കേക്ക്ന്ന്ണ്ടല്ലോ
ആഹ് പിന്നെന്താണ് ഫുഡൊക്കെ കഴിച്ചങ്ങള്
പിന്നെന്താണ് ഏഹ് കേൾക്ക്ന്ന്ണ്ട് പിന്നെ അപ്പൊ ഇങ്ങക്ക് പച്ചക്കറി വേണങ്കി കൊണ്ടന്നരെട്ടോ മാങ്ങ വേണങ്കില് ഞങ്ങളെ വീട്ടിലില്ല ഇങ്ങളെ വീട്ടില്ണ്ടെങ്കി ഞങ്ങളെ വീട്ട്ക്ക് കൊണ്ടന്നെരേണ്ടി പിന്നെ ഞങ്ങളെ വീട്ട്ല് മാങ്ങ്യൊന്നുല്ല ഞങ്ങൾക്ക് അല്ലാരും കൊണ്ടുന്നെരല്ലാ മാങ്ങേ ഇണ്ടാവൊള്ളു അത് ഞങ്ങളെ മക്കളെന്നെ രണ്ട് രണ്ടിസം കൊണ്ട് കയ്ച്ചും തിന്നാണ്ട് ഇങ്ങളെ മക്കള് അങ്ങനേണോ
ഞങ്ങളെ മക്കള് സ് ഒരു മിന ആഹ് പറി പറി പർഞ്ഞോളൂ
ആഹ് ഞങ്ങളെ മക്കള് അങ്ങനൊക്കേണ് അപ്പ അതോണ്ട് പഞ്ചപെട്ടതെ പച്ചക്കറി ഒക്കെ മാണങ്കി കൊട്ന്നര്ന്റ് ഇവടെ ഉം അത് തൊക്കെ ഇൻണ്ട് ചെരങ്ങ ജ്യൂസ് അടിച്ചു കുട്ച്ചാ മത്തങ്ങ ജൂ ടിച്ചു കുടിച്ച ഒക്കെ ചെയ്യാം
നിങ്ങള് വീട്ടിൽ ആരൊക്കെയുണ്ട് ഇപ്പോ
അടുത്ത വിളി പിന്നെ വിളിക്കാട്ടാ
ആ എന്നാ ഒക്കെ